ചരിത്രത്തെ കുറിച്ച് സംസാരിക്കണ
ഇന്ന് നമ്മള് മാറും പിന്നെ ചരിത്രങ്ങൾ വളരെയധികം വളച്ചൊടിക്ക്ണ കാലത്തിലൂടെയാ നമ്മള് കടന്ന് വന്നത്
തീർച്ചയായും കാരണം ഇന്ന് ഓരോരുത്തരും അവർക്ക് വേണ്ട രീതിയിലേക്ക് ചരിത്രം അല്ലെങ്കി അവർക്ക് ആവശ്യമായ അവർക്ക് എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അതുപോല രീതിയിലൊക്കെ ചരിത്രത്തെ അവർ എന്ത് ചെയ്യുന്നു വളച്ചൊടിക്കുന്നു അവരുടെ രീതിയിലേക്ക് മാറ്റം വരുത്തുന്നു ചരിത്രത്തില് അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലേ വിഷയം ത്രത്തെ അല്ലെങ്കി ചരിത്രത്തെ ഇല്ലാതാക്കുന്നു ഇതെല്ലാം ഇന്ന് വളരെയധികം വള വ്യാപകമായി തന്നെ നടക്കുന്ന കാര്യങ്ങളാ
ഈ നമ്മുടെ ഈ ചരിത്രങ്ങൾ ഹിസ്റ്ററികളെ നമ്മളെ സ്കൂളുകളിലൊക്കെ ഇന്ന് വ്യാപകമായി പഠിപ്പിക്കുന്നുണ്ട് ഒരുവിധ ഉള്ള കുട്ടികൾക്കെല്ലാം അതിനോട് വലിയ താല്പര്യം ഒന്നും ഉണ്ടാവുന്നില്ല ഈ ഹിസ്റ്ററിക്കെ അത്യാവശ്യം വേണം പക്ഷെ കൂടുതലാണ് പഠി ഹിസ്റ്ററി പഠനഭാഗത്തിൽ കൂടുതല് ഉണ്ട് എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ
തീർച്ചയായും ഹിസ്റ്ററി എന്ന് പഠിപ്പിക്കുന്നള്ളത് ഹിസ്റ്ററിൽ ഒരുപാട് പഠിപ്പികൾ പഠി കേണ്ട ആനിവാര്യമായ കാര്യങ്ങള് ഉള്ളോല് ഹിസ്റ്ററിയിൽ വളരെയധികം നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഉണ്ട് ചരിത്രം എല്ലാവും പഠിക്കല് നല്ലത്തന്നെയാണ് പക്ഷെ ഒരുപാട് നിർബന് ന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും ഈ ചരിത്രം പഠിപ്പിക്കുക അല്ലെങ്കി ചരി അറിയണം എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് സ്കൂ ഈ സ്കൂളുകളിൽ പോയാല് വിദ്യാലയങ്ങളിൽ ഒരുപാട് ചരിത്രങ്ങൾ നമ്മളെ നിർബന്ധിച്ച് പഠിപ്പിക്കുകയും അല്ലെങ്കി ചരിത്രം അരിഞ്ഞേ പറ്റു അല്ലെങ്കി ചരിത്രത്തി അവ പഠിപ്പിക്കൾ ചിലപ്പോ അവർ മാറ്റം വരുത്തിയത് അല്ലെങ്കിൽ അവർ തിരുത്തി എഴുതിയ അല്ല അവരുടെ രീതിയിലേക്ക് മാറ്റ് റ്റിയതോ ആയ ചരിത്രങ്ങള് ആവാം പക്ഷെ എന്നാലും നമുക്കത് ആഗ്രഹം ഇല്ലെങ്കിൽ പോലും നമ്മൾ നിർബന്ധിതരായി അത് പഠിക്കേണ്ടതും അല്ലെങ്കിൽ അത് ഉൾക്കൊള്ള അവര് പറയ്ണേ
വെച്ചാൽ അത് ഒരു ശരിയായ തീരുമാനം ആവില്ലല്ലോലേ ചെറിയ എന്തായാലും മാറേണ്ട ഒരു സംഭവം തന്നെയാണല്ലോ ഇപ്പൊ നമ്മളെ ഇനി വരുന്ന ഭാവിയിലേക്ക് ഇന്ന് എന്താ ഉണ്ടാ ഉണ്ടായിരുന്നതേ ഇന്നത്തെ ഇപ്പൊ നമ്മള് ഇന്ത്യനെ പറ്റി പറയുമ്പോൾ ഇന്ത്യന്റെ പാസ്റ്റ് നമ്മള് പറയാറുണ്ട് ഇപ്പൊ നമ്മള് കാണുന്ന ഇന്ത്യ എന്ന് പറയുന്നത് വല്യാ കുഴപ്പൊന്നുമില്ലാതെ ഈ നേരം പോലെ കുഴപ്പൊന്നും ഇല്ലാതെ പോകുന്ന ഒരു ഇന്ത്യാണ് പക്ഷെ പലപ്പോഴും നമ്മളീ ക്ലാസ് ഹിസ്റ്ററികളിൽ നമ്മള് തന്നെ പഠിച്ചിട്ടുണ്ട് ഈ ബ്രിട്ടീഷുകാര് തരുമ്പോൾ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞ ഒരു ചവ എന്താ ചണ്ടി പോലെ ആയിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഇ അന്ന് എന്താ ഉണ്ടായിരുന്ന് എന്ന് നമ്മള് ഇന്ന് പഠിക്കുന്നത് പോലെ ഹിസ്റ്ററി ഒര് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണേ പക്ഷെ എന്നിരുന്നാലും അത് കൂടുതൽ വ്യാപകമാക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട്ലെ
തീർച്ചയായും ഇന്ന് ഇന്ത്യയിലെ നമ്മള് എല്ലാവരും ഇന്ത്യക്കാരാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എന്താണ് സംഭവ വിച്ചത് ഇന്ത്യാ സ്വാതന്ത്ര്യം നേടി ഇന്ത്യ ഇഡിപെൻറൻറ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഒരു വളരെ ഒരു സേജാധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇവിടെ നിന്ന് സ്വാതന്ത്രം നേടി എന്ത് നേടി എന്തരനു എന്ത്കൊണ്ട് നേടി എങ്ങനെ നേടിയെന്നെല്ലാം നമ്മൾ പഠിക്കേണ്ടതുണ്ട് പക്ഷെ ഇന്ന് പഠിപ്പിക്കുന്നത് വളരെയധികം അധികപര അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തെ വളരെയധികം അടിച്ചേൽപ്പിച്ച് പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യയുടെ പല നേതാക്കളെയും ഒരുപാട് ക്രൂരന്മാരക്കി ചിത്രീകരിക്കും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ വളരെയധികം അവർ ഇന്ത്യയിൽക്ക് വളരെയധികം ഉപദ്രവിച്ചു ഇന്ത്യയെ വളരെ രീതിയിലേക്ക് ഇന്ത്യക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു ചരിത്രം അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ നമുക്ക് പലര്ക്കും തോന്നാറുണ്ട്
ഉം ഉം ഉം ഉള്ളതാണ് ഇപ്പ ഈസ്റ്ററിന്റെ പ്രാധാന്യം എങ്ങനെയാണ് നോക്കണത്.
ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാ ഇത്രയുമുള്ള കാലങ്ങൾ നമുക്ക് പറയാ ശസ് ചരിത്രത്തിന് വളരെയധികം പ്രാധാന്യം അല്ലെ ചരിത്രത്തിന് വലിയൊരു പങ്കും ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇനിയുള്ള കാര്യംന്ന് പറഞ്ഞാൽ ആരും ചരിത്രത്തെ അത്ര വലിയ വലിയ രീതിയിൽ അവർ എന്തെയ്യുന്നില്ല അംഗീ ആഹ് വളരെ അധികം അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല കാരണം ഇന്നെല്ലാവരും ഫ്യൂച്ചറിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഭാവിയെ കുറി ചാണ് എല്ലാവരുടെയും ആശങ്ക ചരിത്രത്തിൽ എന്ത് നടന്നു എന്നുള്ളത് അവർക്ക് പ്ര പ്രശ്നമല്ല ഇന്ന് എല്ലാവരും.
കൂടെ തന്നെ. നമ്മളേ ഈ സമൂഹം ഇന്ന് നേരിടുന്ന വല്ല്യൊര് പ്രശ്നമുണ്ട് ഇന്ന് നമ്മളെ ഈ വിദ്യാർത്ഥികളെല്ലാം ഈ പ്ലസ് ടു പഠനം കഴിഞ്ഞാല് അവരെല്ലാം എത്രയും പെട്ടെന്നുണ്ടെല ആറു മാസത്തിന്റെയോ. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ കാല ദൈർഘ്യമുള്ള വല്ല കോഴ്സുകൾ എടു ത് വല്ല വിദേശത്തെവിടെയിലൊക്കെ പോയി അല്ലെങ്കിൽ എന്തേലൊക്കൊരു ജോലി ചെയ്യാ എന്നുള്ള ഒരു ചിന്തയിലോട്ട് ഇന്ന് എത്തിയിരിക്കാണ് ഇതെല്ലാം ഒര്. നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട അപ്പൊ ഡിഗ്രിയോ അല്ലെങ്കിൽ പി ജിയോ ഒന്നു ഇല്ലാതെ എന്തെങ്കിലും ഒരു ആറു മാസം ഇന്ന് സപ്ലിമെന്ററി കോഴ്സ് മാത്രം ചെയ്ത് നമ്മള് എന്തേലും ജോലിക്ക് പോകുന്നതിൽ അയ്നെ പറ്റീട്ട് എന്താണ് തോന്നീട്ട്ണ്ടാവാ
തീർച്ചയായും അത് നല്ല രീതിയിലേക്ക് ആയിരിക്കില്ല ഈ സമൂഹത്തെ കൊണ്ടെത്തിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഈ പി എച്ച് ഡി പോലുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ നിലയിൽ വളരെ ഈ രീതിയിൽ അത് ഹിസ്റ്ററിയിലായാലും എന്തിനാണെങ്കിലും ഹിസ്റ്ററിയെ കുറിച്ച് പഠിച്ച് പി എച്ച് ഡി നേടുക എന്നുള്ളത് വളരെയധികം ചരിത്രത്തിൽ എന്തു നടന്നു എന്നറിയുന്നത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടു തന്നെ ഇത്തരത്തിൽ. ചെറിയ ഒരു പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഒരു സപ്ലിമെന്ററി കോഴ്സ് എടുത്തിട്ട് വിദേശത്തേക്ക് പോവുക എന്നുള്ളത്. അത് നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വ്യവസ്ഥയെ അത്രയും ദുർബലപ്പെടുത്തുന്നതായിട്ടാണ് നമു കണക്കാക്കാൻ കഴിയു
ഇതൊരു ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖല ലേ അത് നോക്കയാണെങ്കിലിപ്പൊ എം ബി ബിസ് പഠിക്കാൻ വേണ്ടിട്ട് ജോർജിയ ഉസ്ബെക്കിസ്ഥാൻ പോലുള്ള ഓരോ സംസ്ഥാനത്തിന്റെ ഓരോ രാജ്യങ്ങളിലേക്ക് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഓരോരുത്തരും ലക്ഷങ്ങള് കൊട്ത്ത് ഹ് അവ്ടേ പഠിക്കാൻ പോവാണ് പക്ഷെ അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ് എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നില്ല നമ്മുടെ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഒത്തിരി നൂറ്റി നാല്പത്തിരണ്ട് അല്ലെങ്കിൽ നാല്പത്തി മൂന്നോളം കോടി ജനങ്ങളുള്ള ഈ ഇന്ത്യയിൽ എന്തുകൊണ്ട് നമ്മൾക്ക് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളോ. അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മള് ഈ വിദ്യാഭ്യാസ മേഖലയത്ര ഉന്നതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്നില്ല
അത് പല രീതിയിലുള്ള കാരണങ്ങളുണ്ട് കാരണം ഇന്നത്തെ ആരും ഇന്ത്യയിലെ സ്വന്തം രാജ്യ തിന്ന് വളരാ അല്ലെങ്കി ഇന്ത്യയുടെ ചരിത്രം നമുക്ക് എടുത്തു നോക്കിയാ പൈതൃക അതുപോലെ ഈ എം ബി ബി എസ് പോലത്തെ ഇന്ത്യയിലുള്ളത് ഔഷധങ്ങളും അതുപോലെ ഈ ആയുർവേദിക്കും അതുപോലെ. ഒരുപാട് നല്ല പ്രകൃതിയോട് ഇണങ്ങി. അവ പ്രകൃതിയിൽ നിന്ന് മരുന്നുകൾ കണ്ടെത്തി ചികിത്സിക്കുന്നൊരു പാരമ്പര്യ അതിനോട് പഠി അത് പഠിക്കാനായിരിക്കും ഇന്നത്തെ ഇന്ത്യയിൽ താല്പര്യം. എല്ലാവർക്കും വേണ്ടത് പുറം രാജ്യങ്ങളിൽന്നുള്ള വികസിത രാജ്യങ്ങളിൽ പഠിപ്പിക്കുന്ന എം ബി എസ് പോലെത്ത അല്ലെങ്കിൽ വളരെ വലിയ കോഴ്സ് നോടാ അവർക്ക് ആഗ്രഹമുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയില് സ്വയം നിന്ന് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തി അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ നിന്ന് പഠി പഠിച്ച് ഇന്ത്യയുടെ ഒരുപാട് ചരിത്രത്തില് ഇന്ത്യയിൽ ഒരുപാട് മെഡിക്കല് ഇങ്ങൻത്തെ ക്കെക്കെ ആയാലും അല്ലെങ്കി ഏത് രേ രീയൊക്കായാലും ഒരുപാട് സംഭാവന നൽകാൻ ഇന്ത്യക്ക് കഴിയും അത് കന്നുകൾ വലിയ കാരണം അത് തന്നെയാണ്. കാരണം ആർക്കും ഇന്ത്യ സംസ്കാരത്തോട് തന്നെ അതിലുള്ള അതില് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പൊറത്തു പോയി വലിയ പേരോട് കൂടി അല്ലെങ്കി ഇങ്ങനെ വലിയ യൂണിവേഴ്സിറ്റിയിൽ പൊറത്ത് പോയി പഠിച്ചു അതിന് വേണ്ടിയാണ് പലരും ശ്രമിക്കുന്ന
ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് ഇന്ത്യയുടെ ഈ ഒരു വിദ്യാഭ്യാസം വീഗത്തിന് കുറേ അധികം ത് വരുന്നുണ്ട് ഈ ഏഹ് അമർശങ്ങൾ അതായത് നമുക്ക് ജപ്പാൻലൊക്കെ നോക്കിയാലറിയാം അവ്ട്ത്തെ വിദ്യാഭ്യാസ രീതിന്നാ പറയുന്നത്. നമുക്ക് ജീവിതത്തില് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ യമ്മൾ സ്കൂളുകളിലെല്ലാം പഠിക്കാൻ വിഷയങ്ങൾ കുട്ടികളെ ചോദിക്കാൻ എന്താണ ഹ് കാര്യം എന്ന് ചോദിക്കുന്ന തരത്തിൽള്ള പാഠ്യപദ്ധതികളാണ് നമ്മടെ ഈ നാട്ടില്ള്ളത്. അതുപോലെ ഈ പി ടി രീടുകൾലെല്ലാം സാറുമാര് വന്ന് വ മ മറ്റു വിഷയങ്ങൾ എടുക്കാ. കായികമൊന്നുമില്ലാതെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറ് എന്ന് പറയുന്നത് പോലെ വെർതേ കൊറേ പഠനങ്ങൾ പഠി ക്കാ. അതുകൊണ്ടൊരു ഭാവിയിലേക്കൊരു ഉപകാരമി ല്ലാത്തൊരു പഠനമാണ് എന്നുള്ള ന്ന് എല്ലാവരും ങ്ങനെ പറയുന്ന്ണ്ട്. ഇത് വാസ്തവമായിട്ട്ള്ള കാര്യം തന്നെയാണ്ല്ലോ ലെ
സ്‌ത്തെ അഹ് സ്കിൽ ബെയ്സ്ഡ് എജുക്കേഷൻ എന്ന്ള്ളത് വളരെ നല്ല കാര്യം തന്നേണ് പൊറം രാജ്യങ്ങൾ പോലെ. പക്ഷെ ഇന്ത്യേൽ എജുക്കേഷൻ സിസ്റ്റ പഠിച്ച ഒര് വ്യക്തിക്ക് അദ്ദേഹം പഠി ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഭൂരിപക്ഷെ ജീവിതത്തില് ഉപയോഗ നേരിട്ട് ഉപയോഗം പെട്ടില്ലായിക്കാം അത് സത്യാണ്. പക്ഷെ ഒരാളൊര് മാക്സിലൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഘട്ടം ഘട്ടമായി ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒര് ജീവിതത്തില് പ്രശ്നമു ണ്ടായാൽ അത് ഘട്ടം ഘട്ടമായി സോൾവ് ചെയ്യാന്നതിലേക്ക് നേരിട്ടറി ക്കുമില്ലെങ്കിലും അത് അദ്ദേഹത്തിന് ശീലിച്ചെടുക്കുന്നതിലൂടെ അത്തരം വലിയൊരു ഉപയോഗം അവടെ വരുന്നുണ്ട്. അത് നേരിട്ട്
ഒരു സ്കൂൾ പഠന കാലത്ത് തന്നെ ഇപ്പൊ നമ്മൾടെ ഈ വെറ് ഏഹ് നമ്മടെ സ്കൂളുകളിലെല്ലാം ഇപ്പോ അതുപോലെ നമ്മള് ഈ കേരളക്കാർക്ക് പൊതുവേ ള്ളൊരു പരിപാടിയാണ് മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള യധികം കൊർച്ച് പ്രയാസായിരിക്കും. എന്തേലും കഴിവുണ്ടെങ്കില് അവനിക്ക് എന്തേലും കു കുറ്റമുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനെ വലുതാക്കി കാണിക്കാ. അഹ് നേരെ മറിച്ച് അമ്മള് ഇപ്പൊ അത്പോലെ നമ്മളെ ഈ വൃത്തിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പ നേരെ മറിച്ച് അമ്മള് ഇപ്പൊ ഇന്നലെ ജപ്പാന്റെ കളിണ്ടായിരുന്നപ്പോൾ അവര് തോറ്റിട്ടും അവരെ അവ ക്ലീനാക്കി പോയി. അത് അവരുടെ പഠന ഭാഗമാണെന്ന ക്ക്പറയിണെ കേട്ടിട്ട്ണ്ട്. അതുപോലെയുള്ളൊരു പഠന ശൈലി അമ്മളെ നാട്ടിലും വെര്ണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അതായത് ഒരു കുട്ടിയെ സ്കൂളിൽ തന്നെ ഈ മെ ഇതെല്ലാം പഠിപ്പിച്ചൊട്ത്ത് മോനേഴ് സെല്ലാം പഠിപ്പിച്ചൊട്ത്ത് വളർത്തുന്നതിലൂടെ അമ്മള് രാജ്യത്തിന് തന്നെ ഉപകാരം ഉൺ ഉണ്ടാവുക എന്നുള്ളരു അങ്ങനെയല്ലേ ലക്ഷ്യം വരേണ്ടത്.
പക്ഷേ അത്തരം കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെ മാതൃകയാക്കേണ്ടത്. എന്നാൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം മുഴുവനായി മാറ്റം വരുത്തി. അവരുടത് പോലെ ആക്കണം എന്നതില് എന്ന് പറയുന്നതിനേക്കാൾ. ഇത്തരം നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നതിന് നമ്മൾ മാതൃകയാക്കി അതിൽ നിന്ന് പ്രേരണം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ അവരുടെ പഠന പഠന ഭാഗമായിട്ട് അവർ ചെയ്യുമ്പോൾ. ഒരു ഗ്രൗണ്ട് മൊത്തം ക്ലീൻ ആക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാരണം അത്രയും വലിയ ഒരു സ്ഥലം മുഴുവൻ. ഈ സ്കൂൾ വിദ്യാർത്ഥികൾ പോലുള്ള ആളുകൾ. ക്ലീൻ ആക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള വിദ്യാർത്ഥികൾക്ക് കണ്ടു പഠിക്കൻ മാതൃകയാക്കാൻ. കഴിയുന്നതാണ് ഇന്ന് അവിടങ്ങളിലുള്ള. മറ്റുള്ള കാര്യങ്ങൾ വളരെയധികം മോശമായ കാര്യങ്ങളിൽന്ന് നമ്മൾ കണ്ടുപഠിച്ച് അതിനെല്ലാം നോർമലൈസ്. ചെയ്യാൻ നമ്മുടെ സമൂഹം നോക്കുന്നതിനേക്കാൾ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ. മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ നമ്മുടെ സമൂഹത്തിന് കഴിയേണ്ടതുണ്ട്.
ഓ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഇപ്പോ ഒന്നമ്പാടെ. മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മെ ഈ മലബാർ പോലുള്ള ഏരിയകളിൽ. രൂക്ഷമാകുന്ന പ്ലസ് വൺ സീറ്റുകൾ തുടങ്ങിയുള്ള. കാര്യങ്ങളെല്ലാം. ഇതെല്ലാം നമ്മളൊ രു വിദ്യാഭ്യാസ പ്രതിസന്ധിയെ സൂചിപ്പിക്കുന്നുട്?
തീർച്ചയായും വിഷയമാ കാരണം ഇന്നത്തെ ഈ സീറ്റ് ഇല്ലാത്ത പ്രശ്നങ്ങളായാലും അല്ലെങ്കിൽ സ്പെഷൽ. ഇതിൽ പുതിയ രീതിക്കുള്ള വലിയൊ അപ്ഗ്രേഡ് വരാത്തതും. നമ്മടെഎഡ്യക്കേഷൻ്റെഏറ്റവും വലിയ കുറവ് തന്നെയാണ്.
മാത്രമല്ല ഇപ്പഴത്തെ വിദ്യാഭ്യാസം. നേടിയിട്ടും അതവാ ഈ പി എസ് സി പോലുള്ള ഇതെല്ലാം എഴുതിയിട്ടും. പിന്നെ എത്രയോ പേരുകളെല്ലാം പുറത്ത് നിൽക്കാണ് ഒരു ജോലിയും കിട്ടാതെ. തൊഴിലില്ലായ്മയും രൂക്ഷമാവുകയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാരും മൈഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇതിനൊക്കെ നമുക്ക് എന്തേലുമൊക്കെ ഒരു അറുതി എന്ത് എങ്ങനെ വരുത്താൻ കഴിയും.
തീർച്ചയായും നമുക്ക് ഒരുപാട് സീറ്റുകൾ വർദ്ധിപ്പിച്ചു അല്ലെങ്കിൽ ഒരുപാട് പഠനത്തിൽ ഒരുപാട് വലിയ അപ്ഗ്രേഡ് വരു. ട്ടും അല്ലെങ്കിൽ പഠനം കഴിഞ്ഞവർക്ക് ഒരു കൃത്യമായ ജോലി നൽകാൻ കഴിഞ്ഞ ഇതി വരുടെ. നമുക്ക് മാറ്റം വരുത്താൻ കഴിയുമെന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
എന്തായാലും നല്ലൊരു ഭാവി. വിദ്യാഭ്യാസ മേഖലയിയിൽ നല്ലൊരു. ഭാവി ഉണ്ടാവട്ടെന്ന് നമുക്ക് പറയാം. എന്നാ ശരി താങ്ക് യു.
ഹായ്!